ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേൾക്ക്ന്നുണ്ട്
ഓ
വോഹ് ഓ എന്ത് വിശേ ഷം മഴെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന്
ആ നല്ല മഴയാ
ഇങ്ങോട്ട് മഴയാണോ
മഴയുണ്ട്
അതെലേ ആ
ഉം മക്കള് പോയോ സ്‌കൂളി പോയോ
മക്കള് ബസില് പോയി
ആ ആ പ്പോയി പിള്ളേര് പോയി ഉം ഉം അപ്പ ഞാന് ഞങ്ങക്ക് പട്ടിനെ ഒരു പട്ടി ചെറിയൊരു പ ട്ടിയുണ്ടേ അപ്പ അതിൻ്റെ ആ അത് അ നനയുന്ന കാരണം അതിൻ്റെ കൂടൊന്ന് ഞാനൊന്ന് ശരിയാ ക്കിക അന്ന് കഴിഞ്ഞുസം ഞാനൊന്ന് ശരിയാക്കി കൊടുത്തതാ
ആ
അന്ന് ഇത്രേം ക്ക് മഴയില്ലാരുന്നു
അതേലെ ആ
പ്പം മഴ ശക്തി പ്രാപിച്ചപ്പോൾ ആ എന്താ ചെയ്യാന്നെനിക്കറിയത്തില്ല വല്ലാതെ നനയുന്നുണ്ട് അവള് മഴതന്നെയാണല്ലോ നമ്മള് നമ്മടെ സ്ഥ പരിഗണിക്കുന്നപോലെ നമ്മള് ഇവരേം പ ഇവരേം പരിഗണിക്കണല്ലോ അപ്പം ഞങ്ങള് വിചാരിച്ചു ഒന്ന് അത് കൂടൊന്ന് റെഡിയാക്കി ഒന്ന് പൊടിയായി
അതെ അതെ ആ വേറാരുല്ല ഹെൽപ് ചെയ്യാൻ
ഇല്ലപിന്നെ ആണുങ്ങള് കെട്ടുന്നത് പോലെ ആകില്ലല്ലോ നമ്മള് കെട്ടുന്നത്
ആ അത് ശരിയാ
ഒന്നും നമ്മടെ ഈ വക കാര്യത്തിനോടു നമ്മുക്കൊന്നും താല്പര്യഒന്നുല്ല നമ്മള് ചെയ്തോളത്തന്നെ അതൊക്കെ നമ്മള് ചെയ്തോളുക അതൊന്നും അങ്ങേരെ ബാധി ക്കുന്ന കാര്യല്ല ഇതൊക്കെ പെണ്ണുങ്ങൾക്കൊള്ള കാര്യാ
ആ എന്തു ചെയ്യാൻ പറ്റുലെ
നമ്മുക്ക് പിന്നെ അധോക്കെ നമ്മള് സ്വയം ചെയ്യാന്നല്ലാതെ
അതെ നമ്മളങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചോളും ആദ്യത്തെ രണ്ടൂന്ന് പ്രാവശ്യം റെഡിയായില്ലെങ്കിലും പിന്നങ്ങ് റെഡിയായിക്കോളും
ആ പിന്നെ കൊറെ കാ ലങ്ങള് കഴിയുമ്പോ നമ്മളു ഇങ്ങനെ എന്ധോക്കെ കൊറേ കാര്യങ്ങൾ പഠിക്കും ജീവിത ആ ജീവിത സാഹ ഇരുന്നൂര
അതെ അതെ നമ്മളൊന്ന് തെറ്റിയാല് പിന്നെ പിന്നെ നമ്മളത് ജയിക്കണംന്ന് വിചാരി മറ്റേദൊക്കെ ഇതായി പോവുള്ളൂ
അ പിന്നെ പിന്നെ കൊറക്കെ ഒറ്റ റ്റക്കആയി എന്നൊക്കെ അറിഞ്ഞഞ് കഴിയുമ്പോ പിന്നെ നമ്മളങ്ങ് സ്വയം ചെയ്യും പിന്നെ വീട്ടിലെ എല്ലാരും പറയുന്ന പോലെ താങ്ങാൻ ആളുണ്ടോ എല്ലാം ചെയുംന്ന് പറഞ്ഞ എന്നെ കളിയാ കൂടെ
ആ......
അപ്പ ന താങ്ങാനാലുണ്ടെ കാരണം നമുക്കൊരു സാഹചര്യങ്ങള അതേപോലെ ഒരു അവസര നമുക്ക് കിട്ടിയാലെ നമക്ക് ചെയ്യാൻ പറ്റുള്ളൂ
ചെയ്യാൻ പറ്റുള്ളൂ അത് ശെരിയാ
അത് ഇവര് മനസ്സിലാക്കുന്നില്ല ആ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്താലും ഇവർക്കൊന്നും ഒരു എന്താ പറയയാ തൃപ്തി വരൂല
അതല്ലേലും ഉഴമ്പരിലേച്ചി നമ്മള് എങ്ങനെ ആയാലും എത്ര നന്നായിട്ടും
ആ സ്വന്തം നമ്മൾ കെട്ടിക്കൊണ്ട് വന്ന മക്കളായി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു ഇത് കിട്ടൂല ആ നമ്മള് കെട്ടിക്കൊണ്ട് വന്ന ന്ന് മക്ക പെണ്ണുൾന്ന് പറയുമ്പോ അതങ്ങനെയാണ് അവർക്ക്
അതെ അതെ
അതെ നമ്മള് പിന്നെ അതൊക്ക സഹിക്കാന്നല്ലാണ്ട്
അതെ എന്തായാലും നമ്മളൊരു ജീവിതത്തിലോട്ട് കടന്നു ഇനിയിപ്പ നമ്മള് സഹിക്ക നമ്മുടെ മ മക്കളായി ഇനി ഇപ്പൊ നമ്മളാ ഒരു ലോകത്തെ എത്തി പോയില്ലേ
ഉം നമ്മള് തന്നെ താങ്ങണം നമ്മൾ തന്നെ ചെയ്യണം ഉം
ശരിക്കും പറഞ്ഞാ ചെറുപ്പ തന്നാര്ന്നാ ന്ത് സുഖമായിരുന്നുല്ലേ ചെറുപ്പത്തില് ചെറു വരെന്ത് സുഖായിരുന്നു ഇപ്പൊ നമ്മള് വിചാരിക്കും വലുതായെങ്കിൽന്നല്ലേ
ആ അത്‌ സത്യാ അന്നേരം ഈ ലോക കൊല്ലല്ലോ നമ്മക്ക് ആ അന്നേരം നമ്മടെ വിചാരം ആ ഇത് അല്ലല്ലോ ഇത് നമ്മക്ക് അന്നേരം ഒക്കെ ചോദിക്കും ഒരു നല്ല ജീവിതം വേറെ എന്നൊക്കെ വിചാരിച്ചിട്ട് വല്യ സമാദാനിച്ചിട്ട് ഇരിക്കും
ആ അതെ
എന്ത് പറയാനാ നമ്മളെ സ്വന്തം വീട്ടിൽ സാ ഇത് ന്ത്രഎന്താണെങ്കിലും കെട്ടി കേറി വെര്ന്ന വീട്ടില
അതെന്തായാലും ഒരിക്കലും കിട്ടില്ല ഇപ്പ എത്ര നോക്കാന്ന് പറഞ്ഞോരാണെങ്കിലും നമ്മുക്ക
പിന്നെ എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക് ഇല്ല
ആ അത്‌ ശെരിയാ ചീ ചെല വീടുകൾ ള്ള് ആ കൊയപ്പല്ല്യാത്ത വീടുകള് ഇണ്ടാകും
ഇത് നോക്കുന്ന വിധം നന്നായിട്ട് പരിഗണന ഉള്ള വീടുകളൊക്കെ ഇഷ്ട്ടം പോലെ ഉണ്ട്
അതെ ഇന്റെ ഒരു ഫ്രണ്ട് ഇണ്ട് അവള് പിന്നെ അവളുടെ സ്വന്തം വീട്ടില് അവൾക്ക് നിക്കാൻ ഇഷ്ട്ടല്ല പക്ഷെ കെട്ടിച്ച വിട്ട വീട്ടില് സ്വന്തം വീടിനേക്കാളും സുഖാന്ന് ഓൾ പറയണത് പൈസ
അത്‌ എന്താന്ന് വെച്ചാൽ വീട്ടില് ചെല വീട്ടില് ഒക്കെ നല്ല കെയറിങ്ങോട് കൂടി നന്നായിട്ട് നോക്കുന്ന ഇഷ്ട്ടം പോലെ പേരെന്റ്സ് ഉണ്ട്
ആ അതെ
ഇപ്പൊരു ഞാൻ പറയാ അതൊക്കെ ഒരു ലക്കാ
ഓരോർത്തരർടെ ലക്കാ നമ്മുടെ ഒക്കെ തലെലെഴുത്ത് പോലെ ഇ
ആ അതൊക്കെ ശെരിയാ പിന്നെ ഓരോത്തരെ ഭാ ഭാ ഗ്യം ന്നല്ലേ പറയാ ന്താ റിയാ ഇന്ന് കൊ റെ ആ കൊറെ പേര് ഇങ്ങനെ എന്താ പറയാ കൊറെ പാ കുറെ മാതാപിതാക്കൾ പിന്നെ കുറേ അഡ്ജസ്റ്റ് ചെയ്യും ചെലവര് ഒക്കെ ആ എന്റെ മക്കൾ ന്നൊരു ചിന്ത യോ ആ ഒരു ചിന്തയുണ്ടങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും ഇങ്ങനെ- ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാനങ്ങനാ മനസി
ആ ആ അത് ശരി അത് കാ പോയിന്റാ അത്.
ആ എനിക്കിവിടെയൊരു ചേച്ചിയൊണ്ട്. നമ്മടെ ആ അയൽ വക്ക ഞാൻ ജീവിതത്തിലെങ്ങനെ ഒരു ഞാൻ എങ്ങനെ ജീവിതത്തിലൊരു അമ്മായിഅമ്മ ആവണമെന്ന് ഞാൻ പഠിച്ചതാണ്.
അതെല്ലേ ആ ആ ഞാന് ഇത്രേം കാലം ക്കാവാൻ പാടില്ല
ആ അതന്നെ ഒര് ഹാ ചേച്ചി അങ്ങനെ
നസിലായി
ചേച്ചി എന്നോട് പറയും ഒര് അമ്മായിയമ്മയാൽ എങ്ങനെ പെ രുമാറണം. ഭാവിയില് ഞാനും അ മ്മായിയമ്മ ആകും. കാരണം എനിക്ക് ഒരാൺകു രും പെൺകുട്ടിയാണ്. ഞാനും ആ ഭാവിയിൽ അമ്മായിയമ്മയൊക്കെ ആവും. അപ്പള് എങ്ങനെയായിരി ക്കണോ- അമ്മായിയമ്മ എന്ന നിലയിൽ ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് ഞാൻ ഇവിടം കൊണ്ടു പഠിച്ചു എന്നോട് പറഞ്ഞത്.
ആ ആ
ജീവിത സാഹചര്യങ്ങള് മൂലം നമ്മള് പഠിച്ച് പോകും. ഇപ്പം ഞാനാണങ്കിലും പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവി ക്കണമെന്നും എങ്ങനെ കഴിയണമെന്നും ഞാനും ഇപ്പം പഠി
അതെ ഞാനും പഠിച്ചു. നമ്മുക്ക് ആദ്യക്കെ നമ്മുക്ക് കേൾക്കുമ്പം ഭയങ്കര സങ്കടമായിരിക്കും.
ആ ആ ഇവിടെന്ന്ക്കെ പറഞാല് ആ ഒരു കുറച്ച് നേരത്തേക്കുള്ള ആ ഒരു ഇത് ഉള്ളുന്നാണ് എനിക്ക് ചില സമയത്തൊക്കെ ഫീല് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പിന്നെ ഇവിടെ ഓക്കേയാണ്
പക്ഷെ എന്നാലും ചെില സമയത്ത് ക്ഷേ എന്നാലും ചെല സമ ത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ട് നമ്മള് സീറോ ആയപ്പോരിക്കുന്ന അവസ്ഥയ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആഹ
നമ്മളെ ഒറ്റപ്പെടുത്തോ പിന്നെ ആ പിന്നെ ചേട്ടേ പറയും സാരല്യ പോട്ടേടി സാരല്യ എന്നൊക്കെ പറയൂ ഇടക്ക് എന്നാലും അവരവരുടെ ജോലി തിരക്കിനിടക്ക് എത്ര സാരല്യന്ന് പറഞ്ഞാലും നമ്മക്ക് ആ ഇപ്പതന്നെ നമ്മളെ നോക്കിഇരിക്ക ന്നും പറ്റില്ലല്ലോ
അതെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമുക്ക് അവരോട് പോയിട്ട് പറയാൻ പറ്റും ഇന്നെ പോലെ പറഞ്ഞു ന്ന് പറയുമ്പോ നമുക്ക് ഒരു വേലയില്ലാണ്ടായി പോകല്ലേള്ളൂ പറയുന്ന് മോശല്ലേ
ആ പിന്നെ ചിലവര് പറയും അങ്ങനെ പറയരുത് കെട്ടിയന്മാരോട് പറയരുത് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജ പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൂടുതൽ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ന്നകൊണ്ടാണ് ഇത് സംഭിക്കുന്നത് കൊറേ ക താങ്ങാ പറ്റാണ്ടായി മാറും പിന്നീട് അത് ആത്മ ആത്മഹത്യയിലേക്ക് മാറും പിന്റെ ഒന്നും ഞാൻ നോക്കിട്ടൊന്നുംല്ല നമ്മുക്ക് പറ്റില്ലന്ന് തോന്നിയോ അത് ഏതൊരു സാഹചര്യത്തിലണങ്കിലും നമ്മ എന്തൊക്കെ ജീവിക്കാൻ മാർഗങ്ങളുണ്ട്
അതെ അതാ ഞാനും പറയുന്നത് എന്തായാലും ഞാന് ഇടക്ക ഇങ്ങനെ പറയും ഇനിപ്പ എവിടന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയ്ട്ട് മക്കളെ പഠിപ്പിച്ച്
ആ
ഇനിയിപ്പം കയർ ജോലി അല്ലെങ്കിലും ഒരാളുടെ അട്ത് നമുക്ക് ജീവിക്കത്തില്ലേ
ഓ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതി ഇലൊരു ജീവിതം നയിക്കാൻ പറ്റും സുഖമായിട്ട് ജീവിക്കാം ആ നമ്മള ആ ഞാൻ പറയു നമ്മുക്ക് ആരക്കെ ലും നമ്മള് പറയിപ്പിക്കാതെ നമ്മളെ ആ അന്തസോടെ കൂടി ജീവിക്കുക
അതെ അതാ ഞാനും ഏറ്റവും നല്ല കാര്യംത്
ട് ജീവിക്കൻ എന്തെല്ലാ മാർഗങ്ങളുണ്ട് പൈസ ആ പത്ത് രൂപ കാശുണ്ടാക്കാം ഇന്ന ഇപ്പ കാലത്ത് ഇഷ്ടംപോലെ മാർഗങ്ങളാ
ആ ജീവിക്കണെങ്കിൽ ഇ കാലത്ത് പൈസ
ശരിയാണ് കാര്യം ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തി ജീവിക്കുന്നു ഇന്നത്തെ കാലത്ത് ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കണേൽ പൈസ തന്നെ വേണം അത് ശരിയാണ്
പൈസ തന്നെ ആണോ അത് ശെരിയാ
ആ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കും പല മാ ആ ഇഷ്ടംപോലെയസ്സുണ്ട് നല്ല നേരായീതിൽ തന്നെ ജീവിച്ചു പോകാൻ ഇഷ്ടം പോലെ മാർ ളുണ്ട് അയ്നൻസര്ച്ച് ജീവിച്ചു കൊടുത്ത എന്നാലും ഞാൻ ജീവിതം കൊണ്ട് അങ്ങനെ പഠിച്ചു ഞാന്
അതാ ഞാനും പഠിച്ചു ഞാനിനി എന്തായാലും നമ്മള് ജീവിക്കാൻ പഠിച്ചു ഒരാൾ എങ്ങനെയല്ല ആകാൻ പാടില്ല
ആ എങ്ങനെയാകണം
അതെ എങ്ങനെയാകണം നമ്മള് എങ്ങനെ പെരുമാറണം മറ്റുള്ളവർക്ക് ഫീലിംഗ്സ് ഇണ്ടോ ഇല്ലയോ
ആഹ് അപ്പ എനിക്ക് മനസിലായി ഒ ഒരാൾക്ക് സ ആ ഒരാൾക്ക് സങ്കടകരമായ ആകാ രീതിയില് ഒരാൾക്ക് ഒരാളുടെ ആ ഒരാളെ മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരിത് എനിക്ക് ഞാൻ ശരിക്കും പഠിച്ചു ട്ടോ
ഞാനും പഠിച്ചു
പ്പത്തീ ചെയ് ഈ നാട്ടില് വന്നതിന് ശേഷം
ആ
പോലെ ഞാൻ പഠിച്ച്
പഠിച്ചു പക്ഷെ എന്നോട് ഒരു പേര് പറഞ്ഞു തന്നിട്ടുണ്ട് കരഞ്ഞോണ്ടിരിക്കരുത് നീപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്ന കൊണ്ടാണിതൊക്കെ പറ്റിപ്പോയത് അത് സത്യ പക്ഷെ എനിക്ക് ആദ്യ അറിയില്ലായിരുന്നു ഞാ അദ്യൊക്കെ എന്തേലും പറയുമ്പത്തേക്ക് ഞാന് പറയുവാരുന്നു ക കരച്ചില് മാത്ര പിന്നെയാണ് എന്നോട് ഓരോരുത്തരിങ്ങനെ പറഞ്ഞു തന്നത് പിന്നെ കസിൻ ബ്രദർ പറഞ്ഞു കരയുന്നൊ തല്ല ല്ലാ അത് വെറും നക്ക് നേരത്തെ അത് ഒരു
ആ നമ്മളൊറ്റക്കത് നമ്മള് ഞാൻ പറയാ ജനിച്ചപ്പോൾ നമ്മള് ഒറ്റക്ക് നമ്മള് മരിക്കുമ്പഴും നമ്മളൊറ്റക്ക് ഇപ്പൊ കൂട്ടിനാരും ഇല്ല. ആ ഒരൊറ്റ ചിന്തയായിട്ട് ജീവിക്ക്യാ പിന്നെ. ജീവിക്കുന്ന കാലത്തും നമ്മക്ക് കൂട്ടിന് ഒരാളെ കിട്ടി അത് മാത്രേ ഉള്ളു.
അതെ അതാ ലൈഫില് സന്തോഷം ഇല്ലന്നല്ല സന്തോഷം ഉണ്ട്. പക്ഷെ അതിന്റെ ഇരട്ടി ദുഖവാണ്.
പിന്നെ പിന്നെ വളരെ സന്തോഷം. നമ്മളിനി പിന്നെ മറ്റുള്ള നമ്മടുള്ളിലുണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് കാണിക്കരുത്. ഞാനേത് ജീവി തത്തിലാണ് ഞാനിങ്ങനെ പൊരുത്തപ്പെട്ട് പോകും. ഞാനിങ്ങനെ എന്താ ഇതിലൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യവല്ല എന്ന് മ റ്റുള്ളോർക്ക് തോന്നിയാലുണ്ടല്ലോ അവര് വാലും ആഹ് അവര് വാലും മട ‌ക്കി അവരടെ പാട്ടിന് പൊക്കോളും.
അതെ അവര് വാലും മടക്കി പോകോള്ളു നമ്മളായി നമ്മുടെ ജീവിതവായി മൈന്റ് ആക്കാതെ നിക്ക നിന്നാലേ പ്രശ് കൂടൊള്ളു പക്ഷെ ഒരു പരിധിവരെ ആരായാലും പ്രതികരിക്കാത്തവരാ
ആഹ് നമ്മള് കൊറേ കരഞ് ബഹളം ഇവളാ കരഞ് ബഹളം വെച്ച് അങ്ങനെ പോട്ടെ